ഹലോ
ആഹ് എന്തെക്കെയാ വിശേഷം? ഹലോ ഹലോ
അ ഹലോ കേൾക്കാവൊ?
ആഹ് ആഹ് ആഹ് ഇപ്പ ക്ളിയറായി എന്തൊക്കെ ആഹ് മഴണ്ടവ്ടെ?
ആഹ് മഴയ്ണ്ട് നല്ലോണം അവിടെയോ?
ആഹ് ആഹ് ഇബടേണ്ട് രാവിലെ മുതലേണ്ട്. അതായിരിക്കുംല്ലേ സ്റ്റെപ്പൊക്കെ
ആഹ് അതെ അതെ കൊറച്ച് സ്റ്റെക്ക്ണ്ട് ക്ലീറ്ണ്ടൊ ആഹ് ഓക്കെ
തിനെ പഠിക്ക്ണെപ്പോ
ഞാനിപ്പൊ നഴ്സിങ് ഉം പിന്നെ ആഹ് അതെ
ഓൺലൈലായിട്ടാണൊ അല്ലല്ലൊ ഓൺലൈലായിട്ട്ല്ലല്ലൊ
അല്ല ആഹ് പോയി പഠിക്കുവാണ്
ആഹ്
പോയി പഠിക്കുവാണ് ഉടുപ്പിയിലൊരു കോളേജിൽ
ആഹ് സോഷ്യൽ മീഡിയൊക്കെ ഉപയോ ണ്ട് യ്യോ ഇങ്ങളോ
ആഹ് അതെ തീർച്ച്യായിട്ടും അതെ കാരണം ഒത്തിരി നല്ല വശങ്ങളൂണ്ട്
ആഹ് നല്ല വശങ്ങളുണ്ട് പിന്നെ കൊറച്ച് മോശവശങ്ങളുണ്ട്
ആഹ് അതെ കുട്ടികളിപ്പൊ അഡിക്ഷനൊക്കെ ആയി കഴിയുമ്പൊ ഗെയിമിന് അഡിക്ഷനാവുന്ന പിള്ളേരൊക്കെ
എല്ല എല്ലാരും ഇപ്പ സോഷ്യൽ മീഡിയ ഉബയോഗിക്കല്ലെ
ആഹ് അതെ സോഷ്യൽ മീഡിയ
ആഹ് ഏഹ് ഏ യുക്കെ എന്നതോടെ എല്ലാരും എല്ലാ വർക്കു അയിലെന്നല്ലെ ചെയ്യല് അത് ഉപയോഗിച്ചു കാണ്ട് ആഹ് ആഹ് അതെ അതെ പിന്നെപ്പാ സ്റ്റുഡൻസിനും അത് എല്ലോർത്തും അതാൻ പ്രസ്നം എല്ലാ കാര്യങ്ങളും അറിയാനും ഒക്കെ ഉപയോഗിക്കും
ഉം അതെ അതെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയന്ന് പ്രധാന ഒരു പങ്കുണ്ട് നമ്മുടെ ലൈഫില് അല്ലെ കാരണം ആഹ് നമ്മുടെ ഏതൊരാവശ്യത്തിനാണെങ്കിലും നമുക്ക് ഫോണും അല്ലെ മീഡിയാസ ഒക്കെ ഇല്ലെങ്കിലും ന നമ്മക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല മറ്റൊരാളെ
ആ സോഷ്യൽ മീഡിയ ഉള്ളതോണ്ടാണ് അതൊക്കെ കയ്യിണത്
അതെ അതെ ഉം ആഹ് അതെ ഉം ഇപ്പം കോവിഡ് ടൈമിലൊക്കെ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയപ്പോ ക്ലാസ്സസുകളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അത്
കൂടുതല് നമ്മൾ സ ഇതാക്കിയത് എ ആ സോഷ്യൽ മീഡിയ ഇള്ളോണ്ടാണ്
ആം
മം വെജ്‌ജ
ചെക്കനൊക്കെ നല്ലതാ
ആ അതെ അതെ പല രീതിയിൽ പെട്ടെന്നുള്ള കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നുണ്ട് നമക്ക് ഉം അതുപോലെ തന്നെ ഉം പിന്നെ എ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏത് സോഷ്യൽ മീഡിയാസ് ആണ് അത് വാട്സ്ആപ്പ് ആയിരിക്കും അല്ലേ
ആ വാട്സ്ആപ്പ് ആണ് എല്ലാരും ആ എല്ലാ ഫ്രണ്ട്സിനെ കമ്യണികേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ കൂടുതലും യൂസ് ചെയ്യണേ വാട്സആപ്പ് ആണല്ലോ
ഉം അതെ അതെ ഉം അതെ കുട്ടികളെ ഗെയിംഒക്കെ കളിക്കുന്നതിനെ പറ്റി എന്താണ് സോഷ്യൽ മീഡിയാസിൽ ഇപ്പം ഫോണൊക്കെ കൂടുതൽ അഡിക്ഷൻ ആവുന്നത് ഉം
ആ അത് കൊറച്ച് പ്രശ്‌നാണല്ലോ
ആഹ്
ചേലോൽ ചെലോൽക്കത് അത് ഏ ഭയങ്കര പ്രശ്നം എത്തും ചേലോൽ ഏഹ് നല്ലതാണ് എന്നാലും ആ ല്ല മേ
അതെ കുട്ടികളില് മെമ്മറിയും കോൺസെൻട്രേഷന ഒക്കെ അവരുടെ ഓർമ്മ അല്ലെ കോൺസെൻട്രേഷനൊക്കെ കൊറയുന്നുണ്ട് ചില ഗെയിംസൊക്കെ ആണെങ്കിതന്നെ അത് കോൺസെൻട്രേഷനും കൂ കൂട്ടുന്ന ഗെയിംസ് എന്നൊക്കെ പറയുന്നതുണ്ട് അതെ അതെ
അതൊക്കെ ഭയങ്കര ഇതാണല്ലോ അത് കാരണം കൊറേ പ്രശ്നങ്ങളൊക്കെ ഇണ്ടയിനല്ലോ
ആഹ് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നല്ല വശങ്ങളും ഉണ്ട് അത് പോലെ മോശം വശങ്ങളും ഉണ്ട് അപ്പം തിരിച്ചറിയാണ് വേണ്ടത് അല്ലെ ആ
ഇതൊക്കെന വെച്ചില്ലേ നമ്മടെ കാര്യങ്ങള് ക്കെ നടക്കാനും മാണ്ടി
ആഹ അതെ ഉം ആ അതെ നമുക്ക് അറിയാത്ത ഏതൊരു കാര്യം സേർ ചെയ്യാനും അതുപോലെ തന്നെ ഒരറിവ് ഉം ഇപ്പ സ്കൂളുകളിന്നുള്ള വിദ്യാഭ്യാസം കൂടാണ്ട് തന്നെ നമുക്ക് സെൽഫായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ആണല്ലോ പ്പോ ചാറ്റ് ജി പി ടി ഒക്കെ പോലെയുള്ള എ ഐ ടൂൾസ് ഒക്കെ വന്നിട്ടാവുമ്പോഴും അതൊക്കെ
ബിസിനസിലാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ നല്ല- തന്നെയണല്ലോ ച്ച നമ്മളൊരു കാര്യം പറയുമ്പോത്തിന് ഓലയിന് ഉത്തരം മേം തരണണ്ടല്ലോ നമുക്ക റിസ്ക് എടുക്കേണ്ട ആവശ്യുല്ല
ഉം ഉം അതെ അതെ ചില ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മാത്രം ചില കോഴ്സുകളൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പം കോഴ്സുകൾ പല കോഴ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ മാത്രം എടുത്തു പോകുന്നേആ അപ്പം അതൊക്കെ ഒത്തിരി ലിയ മാറ്റങ്ങളാണ് മ്
പിന്നെ
ആ അവിടെ ആരൊക്ക്യ ള്ളെ.?
വീട്ട്ല?
ആഹ്
ആഹ് വീട്ടിൽ എല്ലാവരു ഒണ്ട് എല്ലാവരും വീട്ടി തന്നെ.
മ്.
ഉം.
അടി ല് ണ്ടോ.?
എന്തോ.?
പഠിക്ക്ണോല്ണ്ടോ?
ആ പഠിക്ക്‌ന്നവര്ണ്ട്
അ.
അപ്പൊ ആ അതെ ഓൺലൈൻ ക്ലാസ്കള്ക്കെ കൂടുതലും നമ്മളെല്ലാവരും തന്നെ അറ്റന്റ് യ്തിട്ട്ള്ളവര്
ആ ആ കോവിഡ് സമയത്തെക്കെ കൊറേ
ആ അതെ അതെ മ് അതെ പിന്നെ അതെ നമ്മ്ടെ വിദ്യാഭ്യാസത്തിന്റെ മേഖ ലാണെങ്കിലും ഒരു തടസോ ന്നും സംഭവിച്ചിട്ടില്ലല്ലോ കോവിഡ് ടൈമിലാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ എല്ലാവർക്കും തന്നെ വിദ്യ അന്ന് ഓൺലൈൻ സംവിധാനങ്ങള് ക നമ്മുടെ ഗവൺമെന്റ് വഴി ഒഴി കൊടുത്തി ട്ടു ണ്ടല്ലോ അപ്പൊ വിക്ടേസ് ചാനല്ല് കൂടെയൊക്കെള്ള ക്ലാസ്കൾ
ആഹ അതെ ശ
മ്
അത്കൊണ്ടൊരു കൊയപ്പൊല്ലാതെ പഠിക്കാനും പറ്റി പിന്നോക്കെ നിക്ക്ണോൽക്കും അതൊരു ബെന്ഫ
ആ ആ് അതെന്നാണെങ്കില് ഫ്രീ ആയിട്ട് ടി വി ഒക്കെ സാ വര് എത്തിച്ച കൊടുക്കുകൊക്കെ ചെയ്യും കര ണ്ടില്ലാത്ത ട്ത്ത്കെ കറണ്ട് ഒക്കെ സംവിധാൻച്ച് മ് ഇതാ പിന്നെ മ്മുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഇപ്പം ഓൺലൈൻ വിദ്യാഭ്യാസം ഏ ഭയങ്കരവായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് കാരണം നമക്ക് എല്ലാ അറിവും ഓൺലൈനി കൂടെ തന്നെ കിട്ടുന്നുണ്ട് അ ഒ അതൊക്കെ വെച്ച് നോക്കുമ്പം ആ അതെ അത് വിച് നോ ക്കുമ്പം ഫോണ് അല്ലെങ്കിൽ സ് മ് അതെ.
പ്പന്നുല്ല.
അതെ അതെ.
നമ്മള എന്ത് പറഞ്ഞോ ട്ത്താലും- അതനടെ ചെയ്തുവ രുണ്ടല്ലോ ഇപ്പ എന്താ വർക്ക് ടുത്താലു നമ്മള ഏത് രീതിക്കാണ് അമക്ക് വേണ്ടത് ആ രീതിക്ക് ശമീഡിയ മക്ക് ചെയ്ത് ര്ണ്ട് ഏയ്ക്കെ.
ആ അതെ പ്രധാനമായിട്ട് ഒത്തിരി പേരുടെ തൊഴിൽ അതെ ഇപ്പം ഓൺലൈനി കൂടെ പല ബിസിനസ് ഏ അതെപ്പം കേക്ക് അങ്ങനെക്കെ ചില സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് ആ അതെ ക്രാഫ്റ്റ് വർക്ക് ആ ക്രാഫ്റ്റ് വർക്കും കേക്ക് ബിസിനസ് ക്കെ ചെയ്ത വര് ചെയ്യ്ന്ന
ഒൽക് ന്നൂടി അ നല്ലതാണ്.
ആഹ്
കുടെ ന്നെ പർച്ചേസ് ചെയ്ത്ക്കാണ്ട് അത് ഡെലിവറി യ്യ്ണ ന്ധോകോ ണ്ടല്ലോ ബെനിഫി ആ ആ അതെ അതതെ
പിന്നെ ഇതിന്റെ ചെറ് ചെല മോശം വശങ്ങൾ നമ്മുടെ പഠനത്തെയൊക്കെ ബാധിക്കുന്നു അത്രയും ഉള്ളത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാ അതെ
ശരിയായ രൂപത്തി ഉപയോഗിച്ചാല് നമക്കും നല്ലതാണ് പക്ഷെ ഞമ്മള് വർക്കൊന്നും ചെയ്യൂല അയിനും വേണ്ടി ഏ നമ്മള് നമ്മള് സ്വന്തായിട്ട് റിസ്ക് എടുക്കൂല
അതെ അതെ
ആ ഓ അയിക്ക് വീട്ടോടുത്താ നമ്മള്ക്ക്‌ വേണ്ടത് ഓലോട് ചോദിച്ചി ത നമ്മള അത് പകർത്തി എഴുതാനാണ് അങ്ങനൊക്കെല്ലേ ഉള്ളൂ
അതെ അതെ ഇത് സ്കൂളുകളിലൊക്കെ പല സ്കൂളുകളിലും പഠിപ്പിക്കുന്നതിന് ആളിപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് മന മനസ്സിലാവുന്നത് ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടെയൊക്കെ ഉള്ളതാണ്
ആഹ്
ഉം അതെ കാരണം ഏ കുട്ടികള് സ്കൂളുകളിൽ പഠിക്കുന്നതിൽ വച്ച് നോക്കുമ്പോ അവര് ടീച്ചേർസ് അത്ര കൂടുതലായിട്ട് എല്ലാ സ്കൂളിലൊന്നും സ്മാർട്ട്ക്ലാസ് ഒന്നുമില്ലല്ലോ അപ്പം ഓൺലൈനീക്കൂടെയുള്ള ക്ലാസ് കൾ എന്നൊക്കെ പറയുമ്പോ അത് ഏറ്റവും മനസിലാവുന്ന രീതിയിൽ കാർട്ടൂൺ രീതിയിലും അത് ന്നാ ആ ഒരു രീതിയിൽ അത് കാണിക്കുന്നൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് മ്മ് അത മ്മ്മ്
ഭയങ്കര ബെനിഫിറ്റുണ്ട് എല്ലാര്ക്കും ഉപകാരങ്ങൾ മാത്രം
മ്മ് അതെ
റെ ഉപകാരങ്ങൾ വര്ണ്ട്
പിന്നെ.. പ്രധാനമായിട്ടും ജോലി സാധ്യതകളൊക്കെയാണല്ലേ ഒരുപാട് അതെ ഒരുപാട് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്
ആ ആ ആ അതെ അതെ
ഉം
പല ബിസിനസും ചെയ്യാനും അപ്പ ഞമ്മളെ സഹായിക്കണ്ട് മ്മ് മ്മ് മ്മ്
ഓൺലൈനിക്കൂടെ എന്തെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇത് ബിസിനസായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളാണോ മ്മ്
പറഞ്ഞ ഞമ്മള് പഠിക്കാണ് അപ്പം റെഡി ആയിട്ടില്ല
മ്മ്ഹ് നമുക്ക് അതെ ആഹ് ആഹ് അതെ അതെ ഒരു തൊഴിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പ
ആ ആ ആ ആ യൂട്യുബിലൊക്കെ നോക്കും യൂട്യൂബിലെല്ലാതും ണ്ടാവല്ലോ നമക്ക് എന്താ വേണ്ടി വെച്ചെടുത്താല് അത് നമ്മുക്ക് വണ്ടി ഒരു ഡിസ്ട്രിക് കടിക്കറ്റ് ചെയ്യില്ലെ
അതെ അതെ അതെ എല്ലാം സിമ്പിൾ സ്റ്റെപ്സി കൂടെ തന്നെ
ആ അതെ ആഹ് ആഹ്
ഉം അതൊരു കൃത്യ കുട്ടികൾക്കൊക്കെ ആ അതെ കുട്ടികൾക്കൊക്കെ ഒരു കൃത്യ സമയം മാത്രം ആ മൊബൈൽ ഫോണിന്റെ യൂസ് പറഞ്ഞു കൊടുക്ക അല്ലെ മ്മ് അവർക്കും അവരുടെ അവർ ക്ക്‌ കൂടുതൽ പുറത്തിറങ്ങി ഓഫ്‌ലൈനായിട്ടല്ലെങ്കിൽ നമ്മളീ ഓൺലൈൻന്നുള്ള വേർഡാണ് കൂടുതലും യൂസെയ്യുന്നെ അപ്പൊ നമ്മള് ഓഫ്‌ലൈനായിട്ട് നമ്മള് അതെ കൂടുതൽ അവരെ പുറത്തേക്ക് ഇറക്കി കളിക്കാനും പ്രോത്സാഹി പ്പിക്ക കാരണം അവർക്കാണെങ്കിലും കണ്ണിനും അതെ
ഉം ഉം പ്രശ്നങ്ങളാണ് അതിന് പ്രശ്നാണ് പ്രശ്നാണ്
ഉം
സമയം ഫോണില് തുറക്കാ ൻ സമ്മതി ക്കരുത്
അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനെ അതെ നല്ലൊരു കുട്ടി കുട്ടിയക്കെ നല്ലോണം ഫോൺ ആ ആ ഓക്കെ ശെരി കേട്ടോ എന്നാ ഓക്കെ
ആഹ ഓക്കെ.
ഓക്കെ ബൈ